ഹലോ ആ എന്തൊക്കെയുണ്ട് എന്താ സുഖണടോ എന്തൊക്കെയാ അന്റെ വിശേഷങ്ങള്
ഞൻ അങ്ങോട്ട് വിളിച്ചാ മാത്രല്ലേ ഇങ്ങോട്ടൊരു വിളിയൊന്നുല്ല ങ്ങള് വല്യ തിരക്കാണല്ലോ
തിരക്കി ഒന്നാമത് ഗ്രൂപ്പിലൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കൂലേ അപ്പ അത് കാരണം ആർക്കും വിളിക്കലില്ല
നല്ല ആളാണ് ആ ആ അ ഞാൻ വിളിക്കുമോ മാത്രം പറയുന്നതാണല്ലോ വിളിക്കണം വിചാരിക്കന്നൊക്കെ ആ പിന്നെ ഞാനൊരു കാര്യം നല്ല വിശേഷം ഒരു വിശേഷം ണ്ടായി പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്റെ അനിയത്തിന്റെ കല്യാണം ഉണ്ട്
തന്നെ അ ആ അവള്
ആഹ ഡിഗ്രി കഴിഞ്ഞു ഓ ഡിഗ്രി കഴിഞ്ഞഞ് ഇപ്പതാ ആ നഴ്സിങ്ങിന് ചേർന്നക്കണ് അപ്പൊ കല്യാണാലോചന കൊറെ ആയി വന്നിട്ട് അപ്പൊ അങ്ങനെ നീ ട്ടി വെച്ചതേനി ഇപ്പ വേണ്ട വേണ്ടന്ന് പറഞ്ഞപ്പോ
ആ
ഞാന വിളിക്കാച്ച ഡിസംബറിലാണ് കല്യാണം ഡിസംബർ ഇരുപത്തഞ്ചിനാണ്
ആ അത് ചെയെ അപ്പൊ സ്കൂളില ആത്തീസാണ്
ന്ന ചെക്കനും ലീവ്പ്പോഴാണ്ുള്ളത് ചെക്കൻ ഗൾഫിലാണ് അ എ വീവ് പോന്നേരം ഉള്ളത് ഞാൻ വിളിക്കാൻ വരണ്ട് ഇനി ഫോണിൽ കൂടെ വിളിച്ചച്ച് ചച്ചു വരാണ്ടൊക്കെ ഇണ്ടാ ഞൻ അവിടെ എഴുന്നുണ്ട് വീട്ടില് വന്ന് വിളിക്കിണ്ട് ഞമക്ക് ആ എങ്ങനെ പറയാൻ വിളിച്ചതാണ് പിന്നെ ഓരോ ടെൻഷനും കാര്യങ്ങളും ആ ഇത് കല്യാണം അങ്ങോട്ട അടുക്കുമ്പോ നമുക്കൊരിട എന്തുണ്ടാവല്ലോ
ആ അത് ശരിയാണ് എന്നയിക്കോട്ടെ വരിോണ്ടോ
ആ ആ ഞാൻ വരുന്നുണ്ട് ആ
കല്യാണം ഒരുകങ്ങൾ എന്തൊക്കെയായി
അന്ന് അള്ള മോളെ ഒന്നു ആയില്യ ഓരാണെങ്കില് നല്ലതില് കഴി ക്കണംന്ന് ള്ള ആൾക്കാരുആണ് ഓരാണെ ഇള്ള ആൾക്കാരുആണ്
ആ സ്വർണം അമ്മള്പ്പ തലേ ദിസൊക്കേ ഡ്രസ് വാണം അയ്ന്റെ പിറ്റേസ്ഥക്ക് ഡ്രസ്സ് വാണം
ഒന്നു ആയീല്യാ മോ ഇങ്ങനെ പർഞ്ഞൂണ്ട്ക്കാണ് ഇപ്പ തന്നെ വാണ്ടാണ്ട്ക്ക്ണന്നാ ആയിട്ടില്ല ഓക്കങ്ങനെ പർഞ്ഞിങ്ങനെ നോക്യോണ്ട്ക്കാണ് ഇപ്പൊ നല്ല സ്വർണ്ണത്തിന്റെ വെലിയല്ലേ
ആ എത്ര പവനം കൊടുക്കണംന്ന് വിചാരിച്ചിട്ടാണ് നിക്ക്ണേ
ആ പവനൊന്നും ഇപ്പന്താന്നറീല പത്ത് പവനെന്നെ കൊടുക്കാൻ കഴിയോന്ന് അറീല
ആ അതന്നെ എന്താപ്പലേ അമ്മളെ കല്യാണം കഴിച്ച നല്ല നല്ല സ്വർണ്ണത്തിന് നല്ല പൈസണ്ടായി ഇപ്പൊ സ്വർണത്തിന് ഭയങ്കര
വെലയാണ് ആ പിന്നെ ഓരോ കല്യാണ ദ്യോനം അന്നന്നേ കഴിഞ്ഞാ പോരല്ലോ തലേന്നത്തോ പിറ്റേന്നത്തൊക്കെ നോക്കണ്ടേ സൽക്കാരങ്ങള് ഓരാണെങ്കി വേം പോവും രണ്ട് ളും ഒരുമിച്ച് വേം പോവും അപ്പോ എല്ലാ സൽക്കാരൊക്കെ കഴിക്കണം ഐൻ്റുള്ള്ല് എല്യൊം വാണം
ആ പിന്നെ ഭക്ഷണം വേണം ഭക്ഷണം ഇണ്ടാക്കണം അല്ലെ വേണം ഒക്കെ വേണ്ടേ അവളിപ്പോ എന്താ ഡിഗ്രീ ആ അത് ശെരി അപ്പൊ ഇയ്യ് ചെയ്യ്ണ ജോലിന്നേണ്ലേ
ആഹ് ആ എന്റെ അതേതന്നേണ് രണ്ടാളും ഒരുമീച്ചായോണ്ട്
അ
അതന്നേണ് എന്നാലും പഠിത്തം കഴിയുമ്പോത്തേക്കൊക്കേ താവുഞ്ഞി ഇഞ്ഞിപ്പോ കല്യാണം കഴിഞ്ഞ പഠിപ്പിക്കോ തൊന്നറീല ന്നാലും
ആ അതന്നെ പഠിപ്പിക്കാതി ആ അവള് ഇത്രീം പഠിച്ചതല്ലേ പിന്നെ എന്താ ഇപ്പൊ ഇപ്പൊക്കെ ഞങ്ങള്പ്പോ ഒന്നുല്ലെങ്കി എന്ത് കാട്ടാന്നോ കുട്യാളൊക്കെ പഠിപ്പിച്ചിട്ട് അവർക്ക് പണ്ടൊന്നും കൊട്ക്കാതിരിക്കാ
ആ അതന്നെ ഓര്ക്കൊരു ജോലി ക്ക് വാങ്ങി കിട്യാല് ഓരെ ഇതിന് അങ്ങോട്ട്താക്കല്ലോ ഇപ്പം സ്വർണം വാങ്ങാന്ന് വിജാര്ച്ചാലൊന്നും നടക്ക്ണ കാര്യല്ലല്ലേ
ഉം എന്താ സ്വർണത്തിനക്കപ്പൊ എന്താ വെല എങ്ങനെ വാങ്ങ പണിക്കൂല്യന്നെ താങ്ങൂല ഇങ്ങട്ടല്ലേ സ്വർണ്ണം വാങ്ങ ഒരു പവന് കിട്ടണെങ്കി ഒരു ലക്ഷം ത്തിൻ്റടുത്ത് മേലെ കൊട്ക്കണം ഞമ്മക്കൊന്നും അതൊന്നും താങ്ങില്ല ഇന്നത്തെ കാൽത്തൊന്നും
പിന്നെ അതുഅല്ല ഇപ്പൊ ഓരോ ദിവസ ആ ഓക്കെന്നെ നിർബന്ധം ഓരോ കല്യാണം വേണം ചൊ മഞ്ഞൾ കല്യാണം മറ്റേ ഏത് തന്നെ ആക്കെ വേണം
ഇപ്പൊ കുട്യാളന്നെ നമ്മള് ചെക്കന്മാര് നമ്മ പറ്റിയോ ഒന്നും ചോയ്ക്കൂല ഇപ്പൊ അങ്ങനെല്ല ഇപ്പ ചെക്കനെ കാണാന് പെണ്ണ് അങ്ങട്ട് പോവും പെണ്ണ് ചെക്കനെ ഇങ്ങട്ട് വെരും അങ്ങനൊക്കെ ഓന് ഇതിന് മുമ്പ്തന്നെ ടൂറ് പോവും അങ്ങനൊക്കേനിപ്പം
അതന്നെ ഇപ്പം എല്ലൊം അങ്ങനെ പോവാണല്ലോ കല്യാണം കഴിയണംന്നില്ല
അതന്നെ ഇന്റെ അഭിപ്രായത്തിലേ ആദ്യതന്നെ നിക്കാഹ് കഴിയാതിരിക്കാ നല്ലത് കല്യാണത്തിൻ്റന്ന് നിക്കാഹ് ഈ കല്യാണത്തിന്റെ തലേസം നിക്കാ
അതന്നെ ആ ഞമ്മളൊക്കെ മാതിരി ആയാന്നാ നല്ലത്
അതന്നെ ഇത് രണ്ട്
ആ ആദ്യൊക്കെ അങ്ങനെയൊക്കെ ആവുമ്പോ ആ വരവുാണ് പിന്നെ ഇങ്ങനെ പോണംും പോക്കും മരവൊക്കെ ന ഇതല്ലേ നമ്മള ഇടൽ അതൊരി ഇതല്ലല്ലോ ഇപ്പ അയിന്ന്നുംണ്ടില്ല കല്യാണം പെട കണ്ടാ തുൊടങ്ങുവഓര് പോവാാന് ഓറത്ത് പോയാലും വരലും
ഭയങ്കര മോശമായിരിക്കണ് കാലഘട്ടൊക്കെ ഇപ്പൊ അമ്മടെ അങ്ങനത്തെ ഒരു കുട്ടികൾക്കൊന്ന ചിന്താഗതി
ഇല്ല ഇല്ല ഓരോ രോ നോക്കല്ലേ അതൊക്കെ പണ്ടഞ്ഞുന്ന്റിഞ്ഞിട്ട് വണ്ട്ത് പറഞ്ഞാൽ അതാണല്ലോ പറയാ കുട്ടികല് അതൊക്കെ പണ്ടാണ് ഇപ്പൊക്കെ ഒന്നും അന്നും നടക്കൂലന്നൊക്കെ പറഞ്ഞഞ്
അങ്ങനെയൊന്നുമ ഇല്ല ഇപ്പൊ കാലഘട്ടൊക്കെ മാറിന്ന് പററ പിന്നെ അവരോട് എന്താ പറയാ അവര് പറഞ്ഞ ഇപ്പൊ പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ആണ് ചെയ്യന്നെ കടം പടിച്ചിട്ടാലടി പണ്ട എന്തെങ്കിലൊക്കെ വിട്ടിട്ടും എന്ത സ്ഥലം വിട്ടിട്ടൊക്കെയ ളക്ക് കെട്ടിക്കണം ഓക്കെ അങ്ങനെ നമ്മള അങ്ങനെ ഒന്നും ചെയ്യാ എന്ത് ചെയ്താ മതി പഠിപ്പിച്ചിട്ട് ഒരു വിദ്യാഭ്യാസ ആക്കി കൊടുു എന്നങ്ങിട്ടാണ് കൊടുക്കാതന്നെ കെട്ടിച്ച അതാണ് നല്ലത്
അതന്നെന്നെ ഇപ്പ ഇന് ആ സ്വർണത്തിറതുും മാത്രല്ലല്ലോ പ ഡ്രസ്സും ഉണ്ടത് ഒരു തറ്റ ദിവസത്തേക്ക് വേണ്ടിട്ട് പത്തായിരം അൈന്റെ ഒരു ലക്ഷ പത്തിെ ഡ്രസ്സ് വാങ്ങിട്ടേല്ലോ അത് ഫോട്ടോക്ക് വേണ്ടിട്ടാണല്ലോട്ടന്
എവിടുന്നരിക്കുന്നത്
അത് ഇവിടെ ഏത ടൗണില ഏതാങ്ങിലയിരിക്കും എടുക്കുന്നത് വെണ്ടിന എടുക്കണംന്നൊക്കെ ചോയ്ിക്കിണ്ട്
ആ നിങ്ങളൊക്കെ എങ്ങനെയ സ്കൂൾ എടുക്കണ്ടോ
ആ ഡ്രസ്സ് കോഡൊക്കെ പറയണ്ട് എല്ലാരും കുടുംബക്കാരൊക്കെ ലക്കൊക്കെ വേണംന്നൊക്കെ പറയിണ്ട് ഇതർക്ക്ും ഡ്രെസ്സ് കോഡ് വണം വേണം ഒറ്റ ദിവസ കല്യാണത്തിൽ ചന്ന എല്ലാരും സാരിയാക്കാന്നൊക്കെ പറയണ്ട്
ആ അങ്ങെ ശീല എടുങ്ങാണ്ട് അങ്ങനെ നമ്മ ിച്ചാല് അല
ടിച്ചാൽ മതിയല്ലോ അതൊക്കെ ആുമ്പോ അങ്ങനത്തൊക്കെ ആവുമ്പോ കുറു പൈസ ആുള്ളൂത് അതല്ലാത്തതിനൊക്കെ വേണല്ലോ അല്ലാന്ന രണ്ടായിരം മൂവായിരം വേ നല്ലരു ചുരിദാർ എടുക്കണെിലും സാരി എടുക്കണെിലും ഒക്കെ ഇപ്പൊ രണ്ടായിരത്തിന്റെ മേലല്ലേ പൈസ എല്ലാം ആ ഒന്ന ആ അതന്നെ എല്ലോ അതിന്റെ മേലേക്കുള്ള വില ആണല്ലോ മൂവായിരത്തിന്റെ നാലായിരത്തിന്റെറെ ചിലസര അത് കാണാനും വലിയ എതു ഉണ്ടാവലേ
അെ
വിലന്ന ആ വിലന്നെ വില ആ വിലയല്ല ഉണ്ടാവല്ലോ
ആ ഭക്ഷണൊക്കെ എന്തെ കാട്ടി ഭക്ഷണൊക്കെ ഏൽപ്പിച്ച
ഭക്ഷണംന്ന് ഏതാ ചോറും കറിയാണ് ഉം കറിയാന വെച്ച
എന്താ ചെയ്യണ
കല്യാണത്തിനന് വരിേറിയ ഹാ വീട്ടില് സൗകര്യം കുറവാണല്ലോ
ആഹ ആഹ
അപ്പൊ ഹാളിലേക്ക് ആക്കിയാലോ എന്നൊക്കെ പറ വിചാരിക്ക എവിടെ നോക്കിട്ട് ഹാളൊന്നും കിട്ടിയില്ലേ
ഒക്കെ നല്ല റേറ്റ ആണ് എൺപത് ലക്ഷത്തിന്റെ ഒക്ക ആാണ് നോക്കിയതൊക്കെ അങ്ങനത്തൊ കിട്ടത് കുറഞ്ഞ റേറ്റല്ലന്ന് എവിടെയും ക താല എല്ല പനി
ആഹ പിന്നെ ഭക്ഷണൊക്കെ എന്താണ് മന്തി റൈസ് ഉണ്ടാക്കിയാൽ മതി മന്തി റൈസ് ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക അല്ലേ മഞ്ു മൂസ ചിക്കൻ ബിരിയാണിയോ അെ ബഫ ബിരിയാണിയോ
ആ അങ്ങനെ ഏതെങ്കിലും ആ അനെ എല്ലാം വേണല്ലോ കുട്ടി
പോുംണ്ട
ആഹ രണ്ട ചോറൊക്കെ വേണല്ലോ അവിടുന്ന് വരുന്ന ആൾക്കാർക്ക് വേറെ
അല്ലെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ പിന്നെ ജിലേബി അതേപോലെ അങ്ങനെയൊക്കെയുള്ളള്ള
ഉം ആ അതാണ് ഓരോരുത്തർ ഉള്ളല അങ്ങനെ കഴിച്ച ഇല്ലാത്തല ക ഇതാക്കുമ്പോരി ഇതാണ്
ആഹ ഇപ്പൊ ഇന്റെ ഒരു കുടുംബത്തി ഒരു കല്യാണം ഉണ്ടായിരുന്നേ ആ കല്യാണത്തിന് രണ്ട് വിധം ചോറുണ്ട് പിന്നെ അവര് ഉണ്ടാക്കിിക്കണ വെള്ളപ്പ ഉണ്ട് നൂൽപുട്ട ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ബീഫ് കറി ഉണ്ട് അതുപോലെ നമ്മടെ മല്ല
എ മാതിരിയാണ് ഒക്ക് ഒന്നും കൊഴപ്പം ഇണ്ടാവലേ
പിന്നെ അതുപോലെ ചായകള് പലതരം ചായകള് അതുപോലെ എന്താണ് നമ്മള് ഐസ്ക്രീം പോകോണ് ജിലേബി അങ്ങനെൊ ഒരു പല ഐറ്റംസ് ഞാൻ അങ്ങനെ വിചാരിക്കം ചെയ്തു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോ എത്രനാലും
അതന്നെ ആ ഓക്ക ഇനി പൈസന്റെ ഒന്നും പ്രശ്നല്ലാത്ത ഇ ടീം ആയിരിക്കും ആൾക്കാര് ഏ ആൾക്കാര് പറയല്ല നല്ല കല്യാണം ഇനൊന്ന് പറയാൻ വേണ്ടി മറ്റുള്ളതാണോന്നറിയില്ല ആരൊക്കെകുമ്പോ ഒരു ബിരിയാണി മാത്ര ബിരിയാണിയ ആണ ബിരിയാണി മാത്രം നല്ലപ്പ അതല്ലല്ലോ പലതരംയിട്ടും ചോറ് മന്തി
കൊറ ബാക്കിയായി ചിക്കൻ പൊരിച്ചത ചോറ് ചോറ് ചെറേ ബാക്കിയര് പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് പോന്നപ്പോ വീട്ടിൽക്ക കൊറെ കൊന്നു
ഉം അതാണ് വേണ ഇപ്പൊ അങ്ങനെയല്ലേ വേണ്ട എന്താ വേണം വേണ്ട എന്നുള്ളതാണല്ലോ ല് അതന്നെ ബാക്കിയാവുല്ലോ
റ്റ നന്നാല് എവിടെയങ്കര ഒരു ബിരിയാണി ഉണ്ടാക്കിരരുന്നുൂളൂ ഇപ്പൊ അങ്ങനെയല്ല എല്ലാരും ണ ഉണ്ടണ അപ്പൊ പിന്നെ വ ആവശ്യ
ആ് ബിരിയാണിനോട് വല്ിയതില്ല എല്ലാരും മന്തി അങ്ങനത്തെൊക്കെ ആണല്ലോ
ആ ഇപ്പൊ അങ്ങനെ കൊറ കുറെ മാറ്റങ്ങൾ വ്യക്തിങ്ങുള്ള ചോറ ഉണ്ട് ശുർദിക്കാനുണ്ട് മജ്ജബൂസ്ണ്ട് മന്തി ണ്ട് ണ്ട് അങ്ങനെ പലതരം ചോറ ഫ്രൈഡ് റൈസ് ഇണ്ട് വടക്കേ ആഹ് ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടട്ടോ ഫ്രൈഡ് റൈസ്. ഞാൻ എടക്കൊക്കെ ഉണ്ടാക്കലുണ്ട് ഫൈഡ് റൈസ്. ഫ്രൈഡ് റൈസും ചിക്കൻ കടായി അങ്ങനെ ഉണ്ടാക്കും അതേപോലെ നമ്മള സ്വാ അന്ന അത് പൊലെ ഫ്രൈഡ് റൈസും സോയ ആബി ഇല്ലേ സോയ ആബി അനകറിലെ അതുകൊണ്ടും ചെറിയതായിട്ട് ചിക്കൻ പൊരിക്കുമ്പ പോലെ മസാല ഉണ്ടാക്കി പൊരിക്കുക അങ്ങിട്ട ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഈ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഐക്ക് കൊറച്ച് കൊറച്ചിച്ചെ മസാല ഇട്ട്ങ്ങാണ്ട് അയ് ക്ക് ഈ ആ സോയാബി പൊരിച്ചത് ഇട്ട് കാണ്ട് ഇത്തിരി വെള്ളം ചൂടുവെള്ളം പാറ്ന്കാണ്ട് അടച്ച വെച്ചങ്ങാണ്ട് നന്നായിട്ട ഒന്ന് ഇ
ഇ ഉണ്ട ലേക്കില്ലൈ
ചിക്കൻ ഇല്ലാതെ നമ്മടെ
ആഹ ആഹ സോയാബീന് ആഹ അപ്പൊ അത് വെള്ളം വേവിച്ചിട്ട് ആദ്യം വേവിച്ചിട്ട് ചെയ്യേണ്ടി വരുല്ലേ.
ഈ ഇ സൊയാബി നമ്മള് ചിക്കൻ വേവിക്കും പോലെ ചിക്കൻ പൊരിക്കും പോലെ പൊരിക്കുക മസാല കൂട്ടിയിട്ട്.
ആ ആ
ആ അങ്ങനെ ഇണ്ടാക്ക അങ്ങനെ ഉണ്ടാക്കിക്കോ നല്ല ടേസ്റ്റാ ഞാ അങ്ങനെ നെയ്ച്ചോറ് വാങ്ങി ആ അത്ണ്ടാക്കി കൊടുക്കലുണ്ട് കുട്ടികൾക്ക് ചി ചിക്കൻ ഉണ്ടാവില്ല. ആ വീട്ടില് ചിക്കൻ ഇന് ണ്ടാവല അപ്പൊ അവർക്ക് നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ വേണ്ടരു അപ്പൊ ഞാ എന്ത് കാട്ടും ചി ബിരി നെയച്ചോറു ഉണ്ടാക്കും എന്നിട്ട് ഇങ്ങനത്തൊരു കൂട്ടാൻ ഉണ്ടായിക്കോട്ക്കും.
ആ ആ ആഹ് എനിക്ക് പിന്നെ ആദ്യേ ഓരോന്നും ഉണ്ടാക്കാന് അറിയല്ലോ. സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കി തയ്ക്കാണല്ലോ.
അപ്പൊന്നാമത് ഫുഡ്ണ്ടാക്കിനോട് താല്പര്യണ്ട് ഇപ്പ ഞാ എന്തെങ്കിലുമൊക്കെ വെററ്റീസ് ഇങ്ങനെണ്ടാക്കി നോക്കും ആറിയില്ലെങ്കിലും ങ്ങനക്കെ. കുട്ടികളെല്ലേ തിന്നാന് അപ്പൊ ഞമ്മക്ക് പിന്നെ
ആ എന്തെലും ഉണ്ടാക്കിയ എ എനിക്കിന്നെ സമയം ഇല്ല അതന്നെന്തെങ്കിലും അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങട്ട് പോവാന്നല്ലാ പിന്നെ ലീവിന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിവ അല്ലെങ്കിൽ പിന്നെ പുറത്ത് വാങ്ങായായിരിക്കും പണി കൂടുമ്പോ നമ്മള് അങ്ങനെയാണല്ലോ വിചാരിക്ക.
അന്നെ എനിക്കപ്പ ആ ഒരു ദിവസം ഒരുപാട് പണികളുണ്ടാവും.
ആ അതാണ്.
ഇന്തെന്താ വേറെ കുഴപ്പൊന്നുല്ല.
വേറെ കുഴപ്പൊന്നില്ല എന്നാ ഞാൻ പറഞ്ഞ വിളിക്കാൻ വരുന്നുണ്ട് ഒരു ദിവസം കല്യാണ അ കത്തൊക്കെ അടിച്ചിട്ട് വിളിക്കാൻ വരുന്നുണ്ട്.
ആ ആയിക്കോട്ടെ ജ് വരുണ്ടു ഇങ്ങള്. ആ ആയിക്കോട്ടെ കല്യാണത്തിന് വരണ്ടിന്ന് ന്നാ ആയിക്കോട്ടെ. ആയിക്കോട്ടെ എന്നാജ് വരിയണ്ട്ട്ടോ ഒരുസം ആ വിളിച്ചു വിളിച്ചിട്ട് വരുണ്ടു
ആ വിളിക്കൊന്നും ഇല്ല ഈയ് അവിടെ ഇണ്ടാവല്ലോ.
ആ എന്നാലും വിളിച്ചോ ചെലപ്പോ ഞാൻ ഇല്ലെങ്കിലോ.
അത് ണ്ടവത്താക്കൂലല്ലോ ഈയെവിടെ പോവല്
അല്ല പുറത്ത് പോയാലോച് -
ആ ആ ഞാൻ വിളിക്കന് ആ ഞാൻ വിളിക്ക്ണ്ട് അപ്പൊ ഞാൻ വര്ണ്ട്. ആ ആ എന്നാ ശരി ആ നിസ്കരിക്കണ ആ വാങ്ക് കൊടുത്തതാണ് എന്നാ ശരി